ഹലോ അ ആ അപ്പോഴത്തേക്ക എന്തെും എന്ത എന്തെങ്കിലും ഒരു ജോലി............. ക്കണോ...........
അതെ അതെ ജോലി നോക്കണം.......... ച്ചാ അത്രയും പഠിച്ച് ഇപ്പൊ ഡിഗ്രി കഴിഞ്ഞന്നല്ലേ പറയണേ അപ്പഴത്തേക്കു അത്രയും നമ്മളെ വയസ്............. ശ് ഏചാണ് കൂടുന്നേ വർഷങ്ങളും കടന്നു പോവിയ ആഹ
എന്തെങ്കിലര് ഡിലേ ഇപ്പം നമ്മളിപ്പം പഠിച്ച ഇറങ്ങിയു ശേഷം നമ്മൾ കുറച്ചുകൂടെ ഉ ഇതുപോലെ കുറച്ചൂടെ കൈ നമ്മളുടെ ആകുമ്പാഴുതെക്കെ നമുക്ക് ഏച് കേപ്പം ആഏ ഇത് ജോബില് ഗ്യാപ്പ് വരാണ് ഗ്യപ്പ് വരമ്പ അവര് അങ്ങനെയുള്ള മാറ്റ റ്ററ്റം
അതെ അതെ അതെ അതെ ആ അതുപോലെ തന്നെ ചെിലവരൊക്കെ ഈ അതുപോലെതന്നെ ചിലവരൊക്കെ കല്യാണംമ ഒക്കെ എന്നന്നവച്ചാ ഇപ്പൊ ഇത്തവിടെ ഏജ് കൂടതോടെ കല്യാണം നോക്കത്തില്ല വീട്ടില് അപ്പോഴത്തേക്ക് അവരായ ഉം കുട്ടിയുടെ വയസ്സാണ് ആദ്യം നോക്ക അ വായിസ നോക്കിയിട്ട് ഠാണ് ജോലി ഉണ്ടോ എന്നാണ് രണ്ടാമത്തെ കാര്യം അവ നോക്കണേ ജോ ഇപ്പൊ ഈ സ്ത്രീധനം മോക്കെ പഠയണ ഇതല്ലേ തെറ്റല്ലേ അപ്പൊ ഇത്തേക്ക് ശ്രീധന കൊടുതാലും ഇപ്പം ഉ സ്വർണത്തിനൊക്കെ ഇത്രയും വിലആയതുകൊണ്ട് ആ സ്ത്രീ തന്നെ വലുതായിട്ട് ത്തില്ല അവര് കൊടുക്കണത് പൈസയോ വസ് തു വീടോ കാറോ അതൊക്കെ വാങ്ങിച്ചു കൊടുക്കുക അപ്പഴത്തേക്ക് അവര് നോക്കണന്ന് വെച്ചാ സ്ത്രീധനം ചെിലവര് സ്ത്രീധന
അതെ അതെ ഞാനിപ്പോൾ അതിനെ ഞാനിപ്പോ അതിനെപ്പറ്റി ചിന്തിക്കാൻ ഇല്ല
ആഹ് ആ് ആ അപ്പൊ ഇതേും നമ്മളെല ഒരു ജോലി ഉണ്ടെങ്കിലും നമുക്ക് ഭർത്താക്കന്മാരെടെ വീട്ടിൽ പോയാൽ നമുക്ക് ജോലിക്ക് പോവാൻ പിന്നെയും നമക്ക് അവിടെ ആരേ അപ്പഴത്തേക്ക് ഫേസ് ചെയ്യേണ്ടി വരൂല അവരാ വീട്ട വീട്ടില് പട്ടിയില്ല ഒരു റിലേറ്റീവിന്റെ വീട്ടിൽ കിടക്കുക അപ്പൊ അവിടെ പ്രസവിച്ച് അപ്പോഴത്തേക്കെയും പ്രസവി ചെപ്പ് പ്പം എനിക്കാണെങ്കിൽ അത് കണ്ടോ അപ്പൊ വേണം വേണം വേണം മറ്റേ ഷിപ്സി പട്ടിയ മറ്റേ മുടിയൊക്കെ നല്ല വളർന്ന് വരുന്ന ഷിപ്സി പ- അപ്പഴത്തേക്ക് ആ എനി എക്ക് വേണെന്നുണ്ട്. പക്ഷെ അമ്മയ്ക്ക് ഇവിടെ സമ്മതം അ ല്ല. അതിന്റെ ഈ ചെറിയ ചെറിയ കളികളൊക്കെ എനിക്ക്
ക്കാരക്കല്ലേ ചേലോര ക്കാണെങ്കി ഇങ്ങനെ പ്പം സൊ സോഷ്യൽ മീഡിയയിലായിരുന്നപ്പോൾ ഇങ്ങന പട്ടിയോക്കെ വാങ്ങിക്കണ്ടരാ ആദ്യം അവര് പറയും നീ ഇങ്ങനെ വീട്ടികേറൂല്ല നിന്നെ ഞാൻ വീട്ടി കേറ്റൂല്ല എ പറഞ്ഞിട്ട് പിന്നെ ആ ഈ പട്ടിയിലോടെ
അതെ അതെ അതെ അതെ അപ്പോഴത്തേക്ക് അവിടത്തെ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് പട്ടിയെ അപ്പേഴ്‌തേക്ക് അവരെ ഏതോ റിലേ റ്റി ഒരു വീട്ടിൽ കിടന്ന പട്ടിയ ആ ചേച്ചി കല്യാണം കഴിഞ്ഞ് പോയ അപ്പ അവരെടുത്തോണ്ട് വച്ച വളത്തനെ അപ്പത്തേക്ക് ഇതിന്റെ കുറുമ്പുകളൊ തയച്ചു തരുമ്പോ നമക്ക് ക്കങ്ങു തോന്നു ഒരു പട്ടി വാങ്ങി വളർത്താലോ അതിന്റെ കുട്ടിയെ തന്നെ വാങ്ങി വളർത്താലോ എന്നൊക്കെ തോന്നും പക്ഷേ വീട്ടിൽ കൊണ്ടുവരാൻ പറ്റാത്ത കൊണ്ട് നമ്മളെ മ ഇപ്പ നമ നമ്മളെ ഇഷ് നമുക്ക് ഇഷ്ടം ഉണ്ടെങ്കിൽ അത് നമ്മള് ഒരു വീട് വെച്ച് ഇപ്പൊ ഇവിടെ പറയാന്ന് വെച്ചാ നിങ്ങള ഒരു വീട് വെച്ചിട്ട് നിങ്ങ ട്ടിയോ പൂച്ചേ വാച്ച് പാത്തിക്കോളെ പക്ഷെ അപ്പഴ് അപ്പഴ് നമ്മൾ ഉണ്ടാന്ന് തന്നെ നമുക്ക് അറിഞ്ഞു കൂട നമ്മളൊരു വീട് വയ്ക്കൻ വേ അപ്പോഴത്തേക്ക് ഇപ്പഴേ ഈ ഴും സന്തോഷിക്ക ഉള്ളടത്ത് അപ്പഴും സ കാര്യമല്ല ഇപ്പൊ ഇരിക്കണ പോലല്ല അപ്പ ഇ അ ചിലപ്പോ നമുക്ക് വല്ല നാപ്പത അമ്പത വയസ് വല്ലെയ ആരിക്കും
അതെ ഒരു വീട്ടിലാകുമ്പോഴത്തേക്ക് പട്ടി വേണം എന്തെങ്കിലുമൊക്കെ വേണം പട്ടിയോ പൂച്ചോ എന്തെങ്കിലും വേണം ഇതിപ്പോ നമ്മളിപ്പൊ പുറത്തോട്ട് പോയാലുവേ ആ ഈ പൊറത്തോട്ട് പോയായി വീട്ടില് വീ ട്ടിലൊരാളനക്കം അല്ലെങ്കി നമ്മളിപ്പം വീട്ടിലമ്മയുണ്ട് ഞാ വേ ആ വേറെ കൊറച്ച് പേരൊണ്ട് വീട്ടില് എന്നാലും നമ്മളൊക്കെ എന്നും വീട്ടിലന്നെ ഇരി നമ്മളങ്ങോട്ടു ഇങ്ങോട്ട് എറങ്ങില്ലേ ജോലിക്കാര്യനായാലും അതിനായാലും അങ്ങോട്ടു ഇങ്ങോട്ട് എറങ്ങൂലേ അപ്പഴ്ത്തെ വീട്ടിലൊള്ളവർ ക്ക്‌ കൂട്ടായിട്ടൊരു പട്ടി ആ അതെ അതെ.
ക്ഷേ എന്ത് ചെയ്യാന് പട്ടിയായ പെവിം
പക്ഷെ ചെലവരാണെങ്കിൽ അതെ അതെ ചെൽ അതെ അതെ ചെലവരാണെങ്കിങ്ങനെ ഓരോ നമ്മളിപ്പോ ഇപ്പം തന്നെ റീൽസിലൊക്കെ കാണാറില്ലേ? ലേ ഇതുപോലെ കുഞ്ഞി പട്ടീനെ ക്കാ എട് എടുത്ത് കൊല്ലണം ഉം കൊണ്ടുപേഷി ണം.
ക്ക്‌ എങ്ങനെ മനസ്സ് തോന്നണ്ട് ദൈവം വളർത്തിയെന്റെ എനിക്ക് ദൈവം തര ത്തില്ലേ ദൈവം അ ബാക്കിയൊള്ളോരിക്കാണ് കൊടു ങ്ങനാ അവിടെ ഉണ്ടോ പട്ടികള്?
ഇവിടെയില്ല പട്ടികള് ആഗ്രഹോണ്ട് പഷെ സമ്മയ്
ആ ഹയ്യോ അതെ അപ് അപ്പഴത്തേക്കും എന്റെ ഒരു വെല്ലാഗ്രഹം ന്നച്ചാ കല്ല്യാണം കഴിന് പോണ വീട്ടില് ചെറയ പട്ടി പട്ടി ഉണ്ടെങ്കി നമക്ക് അയിനോട് വേണച്ച നമ്മള് വളത്തിട്ടില്ലാത്തോണ്ടാരിക്കും
കഴിയണൊന്നൊന്നു ഇല്ലല്ലോ നമക്കൊരു വീടോ വീട് മതി നമക്ക് സ്വന്തായിട്ടൊരു വീടൊണ്ടെങ്കി നമക്ക് അവിടെ പട്ടി വളർത്താം അതിന് കല്യാണം കഴിക്കണം
ആ അപ്പ നി നമ്മള് ചെന്ന് കേർണ വീട്ടില് പട്ടി ഉണ്ടെങ്കി അവടെ വളർത്തോ സമ്മതിക്കോന്നാണ് അവസ്ഥ എന്റെ ഒരിത് ആഗ്രഹം അതാണ് പേടി ഒര്
പറ്റി ചിന്ത ഒണ്ടോ?
ഏയ് ഇപ്പോഴത്തെ യാത്ര വയസ്സായില്ലേ ഇനി പഠിക്കണം പഠിച്ചൊര് ഇത് സ്വന്തം കാലിൽ ഒന്ന് നിൽക്കണം. ആ, അതെ അപ്പൊ ഇനിയും വർഷം കിടക്കയാണ്, ആ
ഓഴിവോ സ്ഥിരം ഒരു വരുമാനം
ഇപ്പൊ ഞാൻ ഒരു തൊഴിൽ പഠിച്ചിട്ടുണ്ട് പക്ഷെ അത് ഒരു സർട്ടിഫിക്കറ്റിന് വേണ്ടി വീണ്ടും ആ ഇത് ഇനി എന്നെ പോവാൻ വേണ്ടിയാ നിക്കണെ. ഞാൻ അല്ലാതെൊരു പ്രൈവറ്റ് ഉറ്റായിട്ട് പോയിയാണ് പഠിച്ചത് അപ്പോഴത്തേക്കും അവിടെ ഈ വർക്ക് ഒന്നും വലുതായിട്ട് പഠിപ്പിക്ക ഇല്ല, അപ്പൊ അതൊക്കെ ഒന്ന് പഠി പക്ഷേ ഇപ്പഴേ എന്നാ സേവ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് എന്നാലും കുറ കുറച്ചും കൂടെ ഒന്ന് പഠിച്ചാ എവിടെയെങ്കിലും പോയി വർക്ക് ചെയ്യണ ഫാക്ട് ഇത് കടയിലായാലും ഇരുന്നാ മതിയല്ലോ ബാക്കി
അതെ, അതെ അതെതെ, അല്ലെ ഈ ആര്യവർക്ക് എന്നൊക്കെ പറയൂലേ അതും ഈ ഈ കല്യാണ കിട്ടിയ, ഒരു രണ്ട മൂന്ന് കല്യാണ ബ്ലൗസ് ഒരു മാസം തന്നെ കിട്ടിയ നമ്മുടെ ഒരു ഇത്ങ്ങ് കഴിഞ്ഞു പോകൂ ലെ
ആ അതെ അതെ ഒരു ഒരു ബ്ലൗസ് ലീ് ഇപ്പം മാക്സിമം ചെറിയൊരു വർക്ക് വെക്കണേന് തന്നെ രണ്ടായിരം ഒക്കെ വാങ്ങിക്കാറുണ്ട് രണ്ടായിരം, ആയിരത്തി എണ്ണൂറ്, ആ അതുപോലത്തെ ഒരു നല്ല വലിയ ബ്രൈഡൽ ബ്ലൗസ് ആണെങ്കിൽ ഒരു നാലായിരം അയ്യായിരം, ആറായിരം
അത്രെ അങ്ങ് ഉളള്, ഇപ്പൊ നല്ല ഹാൻഡ് വർക്ക് ത്രഡ് വർക്കൊക്കെ വരികെ ആണെങ്കിൽ
ഏ അങ്ങനെയ അങ്ങ അത്രയൊന്നും പോവത്തില്ല ആ അത് ഫുള്ള് നമ്മളൾ ബ്ലൗസ് ഫുള്ള് വരണെങ്കിൽ നമുക്ക് ഇപ്പ പത്തി രണ്ടായിരം പതിമൂന്നായിരം ഇരുപാ നായിരംഒക്കെ വാങ്ങിക്കാം. പക്ഷേ ഈ കയ്യില് മാത്രം കഴി ത്തിന് മാത്രമൊക്കെ വരണമെങ്കിലും ഈ ഞാൻ പറഞ്ഞെ അഞ്ച് നാല്
ഉം ഉം ഉം അപ്പൊ ഈ സിമ്പിളാ യിട്ടൊക്കെ വരണെങ്കിൽ എത്ര
സിപിളായിട്ട് എന്ന് വെച്ച് വെറു സിമ്പിൾ ആയിട്ട് വരണെങ്കിൽ എണൂറാണ്. സ്റ്റാർട്ടിങ് തുട തുടങ്ങനെ? ആ അല്ല മപ്പരും കൂടെ വർക്ക് വന്ന് മുത്തൊക്കെ വെച്ച് വരണെങ്കി അപ്പൊ വന്നത് ഒരു പത്ത ഒരു എട്ട് അഞ്ച് അങ്ങനെയാവരണേ.
അ ഇപ്പോഴത്തേക്ക് ഈ ഇതിന്റെ കൂടെ വേറെ എന്തെിലും നോക്കുന്നോ? എന്തെങ്കിലും ഉണ്ടാക്കുന്ന ഇപ്പം?
ആ അതെ അതെ അതെ. ഞാൻ ബോയൊക്കെ നോക്കുന്നുണ്ട്. ഞാൻ അങ്ങനെ പുറത്ത് ഒ ആക്കി കടയിലൊക്കെ കൊണ്ട് കൊടുക്കാറുണ്ട്. ഓർഡറായിട്ട് വീട്ടിയാലും വരു വാങ്ങിക്കാനേ. അങ്ങനെയൊക്കെ ചെറിയ ചെറിയ ചെറിയ എന്നെ കൊണ്ട് പറ്റ പറ്റുന്നരീതിയില് പിന്നെ നമ്മൾ ഈ ഹ ഇപ്പൊ ഒരു അഞ്ഞൂറ് രൂപ കൊടുത്ത് സാധനം വാങ്ങിയാലും നമ്മൾ വിറ്റ് വരുമ്പോൾ നമുക്ക് അതിന്റെ പകുതി പൈസേ കിട്ടത്തുള്ളു അപ്പൊ നമുക്ക് നഷ്ടമാ. നമ്മളിപ്പോ ഇവിടെ അടുത്തിന്നൊക്കെ പോയി. പത്ത്, പന്ത്രണ്ട്, ബോയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി വാങ്ങി അത് നഷ്ടവാ നമ്മ ഈ സിറ്റിലൊക്കെ പോയി വാങ്ങിക്കണെയാണ് ഏറ്റവും കൂടുതൽ നല്ലത്. ബൾക്ക് ആയിട്ട് നമുക്ക് എടുക്കാം. അവിടെ ഇങ്ങനെ വെല പർഞ്ഞ് നമുക്ക് എട് ക അത് പോലെ നമ്മള് ഇപ്പോ ഇവിടുത്തെ കടയിലൊന്നും പോയാ പറ്റത്തില്ലല്ലോ
ആ ഇവിടൊക്കെ ചെറു ആഹ് ഇപ്പം അവരിങ്ങനെ ബൾക്ക് ആയിട്ട് എടുത്തിട്ട് കൊ ഇത് ഇപ്പം നൂറ് ഇപ്പ നൂറ് ആയിരം രൂപ ക്കൊരു സാനം വാങ്ങി അവര് അത് നൂറ് രൂപക്ക് ചെറിയൊരു ക്വാണ്ടിറ്റീല് നൂറ് ഇരുനൂറ് രൂ രൂപയ്ക്ക് ഒക്കെ കൊണ്ട് വി ക്കും അതെയ അപ്പൊ ചെലപ്പഴൊക്കെ എനിക്ക് തോന്നീട്ടൊണ്ട് നമ്മള് ഇപ്പം ഒരു കടെം
അതെ അതെ എനിക്കും അതാണ് ഒരു ആഗ്രഹം നമ്മള് ഈ സ്റ്റിച്ചിങ് കടേൽ കൂടെ തന്നെ ഈ ഫാൻസി ഐറ്റവും കൂടെ ചേരുമ്പോ
അതെ അതെ ആഹ് അത് ഒരു ഇതാണ് ഒരു ബൊട്ടിക്ക് തൊടങ്ങീട്ട് ഇതുപോലെ ഫാൻസി ഐറ്റംസൊക്ക ഇപ്പ ആരെങ്കിലും ഇപ്പം എന്തെങ്കിലും ഒക്കെ ഇങ്ങനെ തയ്ക്കാൻ കൊണ്ട് വരുമ്പോഴത്തേക്ക് ഈ മാച്ചിന് വളയോ മാലയോ
അതെ അതെ അത് ഈ കടേതന്നെ ഒണ്ടെങ്കിൽ നമുക്ക് ഒരു ബിസിനസ്സ് ആ ആണ് അവിരിക് കസ്റ്റമർന് ഹാപ്പിയും ആകും അപ്പഴാത്തേക്ക് അങ്ങനെ ഞാൻ നോക്കണേ പിന്നെയും നീ കടേന്ന് പോയി വാങ്ങിനെ ക്കാണ് നമ്മൾ ഓൺലൈൻ ഷോപ്പീന്നൊ ഒക്കെ എടുക്കണേണ് ഏറ്റോം കൂടുതൽ സാ നല്ലത് ന്നാണ് ഞാൻ പറയാ പറയണേന്ന് വെച്ചാ ആ ഓൺലൈൻ ആയിട്ട് എടുക്കമ്പം ഇപ്പ നമ്മൾ ഇവിടെ നൂറുരുപയാ വാങ്ങിക്കണെ എങ്കിൽ ആഹ് മീഷോന്നോ ഫ്ലിപ്പ്കാർട്ടീന്നോ വല്ലോം വാങ്ങിക്കമ്പ ആ നൂറു ഗ്രാമിന് അൻമ്പത് രൂപേങ്കിൽ അവിടെ ഇരുപത്തഞ്ച് രൂപ കൊടു ത്താൽ മതി അപ്പ അതും നമുക്ക് ലാഭോണ് അപ്പമ്മൾ അതും കൂടെ ഒന്ന് ഏഹ് കാൽക്കുലേറ്റെയ്തിട്ട് ആരിക്കോല്ലോ വാങ്ങണേ ഇപ്പ ഞാനും മിക്കതും നമ്മളെ ഇപ്പൊ ഒരു അടുത്തൊരു കൊറച്ച് ദൂരെയാ അവിടെ പോയ അവിടെ വലിയ വില കൂടുതലൊന്നുമില്ല ഇ ഓൺലൈൻ ഷോപ്പ് പോലെയാണ്
ആ ആ് ആഹ് പിന്നെ അങ്ങനെ ഇപ്പം ഇപ്പം ഇപ്പൊ എ ഇപ്പൊ എന്തെങ്കിലും വാങ്ങിക്കുന്നുണ്ടോ ഇതുപോലെ കമ്മലിനോ എന്തിനെങ്കിലും സാധനങ്ങൾ വാങ്ങിക്കാൻ പോകുന്നുണ്ടോ
കമ്മൾ ഉണ്ടാക്കേണ്ട ഈ പ്ലയർ അങ്ങനത്തക്കെ സാധ ങ്ങൾ വാങ്ങിക്കാ കൊണ്ടിരിക്ക കൊറെ സാധനംക്കെ വാങ്ങിച്ചു വെച്ചിരിക്കയാ ആഹ നിങ്ങ അവിടെ ഇതൊക്കെ ഉണ്ടാക്കുന്നുണ്ടോ
ഏ
അവിടെ ഇതൊക്കെ ഉണ്ടാക്കുന്നുണ്ടോ
എവിടെ ഞാാന ഇതുവരെ അങ്ങനെയ ഒന്ന് ചിന്തിച്ച ഞാന ഇങ്ങനെ ഓരോന്നും കാണുമ്പോഴ
ആ് പിന്നെ നമ്മളും ഇത് പോലെ ഈ വലിയ ഇതല്ലാത്തോണ്ടേ എന്നിട്ട് യൂസ ഒന്നല്ലാത്ത കൊണ്ട് നമ്മൾ ഉണ്ടാക്കുമ്പോ ആൾക്കാരൊക്കെ വാങ്ങാനും ഒരു ബുദ്ധിമുട്ട് ട്ടായിരിക്കും
അതെ അതെ അതല്ല നമ്മളിപ്പം വാങ്ങിക്കുമ്പോഴത്തേക്ക്ും നമ്മൾ ഇപ്പം ഇ
ആഹ ശരി ശരി ആ ശരി
ആഹ ആ